ഹലൊ, ഹലോ നല്ല വിശേഷം മഴയുണ്ടാ?
ഇല്ലാ. അവ്ടെണ്ടൊ?
ഇവടെ നല്ല മഴക്കാറ്ണ്ട്. മഴയില്ല
ആഹ് ബെടിം മയക്കാറൊക്കെണ്ട്.
തെന്നെ. ചായ കുട്ച്ചാ.
ആഹ് ചായട്ച്ചൂ.
ന്തെ കഴിച്ചു?
എന്താ. ഞങ്ങള് ബേക്കറി ണ്ടായിനു. അതും ചായൊക്കെ കുട്ച്ചു. ങ്ങൾ ചായ കുട്‌ച്ചൊ?
ചായ കുടിച്ചു. പഴംപൊരിയും ചായേം പിന്നെ മാങ്ങ ജ്യൂസ് കഴിച്ച്.
ആഹ്
പ്പൊ വിര്ന്നാര് വന്ന്ട്ട് ണ്ടായി അപ്പൊ മോളാ ആഹ് ഈവള അമ്മായി അമ്മടെ അതിത്തിം മോളും വന്ന്ട്ട് ണ്ടായി
ഏഹ്
അപ്പൊ അവര്ക്ക് ജ്യൂസട്ച്ച്പ്പൊ ജ്യൂസ് കുട്‌ച്ച്.
ആഹ്
ചായൊന്നും കൊട്ത്തില്ലാ. ജ്യൂസ് കൊട്ത്തൊള്ളു. പത്ത്, പാഞ്ച് മിനിറ്റ് ഇര്ന്നവര് പോയി. ഓല് അകലെന്നാണ് വെര്നതെ. മൊളക് ഇടിച്ചേക്ക്ണ്. ഇത്തിരി അകലെ. അപ്പൊ ഉസ്ക്കൂള് വിട്ട് മോം വെരൂന്ന് പർഞ്ഞ് വേം പോയി.
ഏഹ്
അമ്പ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്ക്ണെ മോനെല്ലെ. ഞാപർഞ്ഞ് ഇച്ചരി വെൽതെല്ലെ വന്ന്ട്ട് അവ്ടെ ഇര്‌ന്നോളൂലെച്ചപ്പം പർഞ്ഞ് ഇല്ല പോണ വഴിക്ക് സ്ക്കൂളിന്ന് അവനെ എട്ത്ത്ട്ട് വേണം പോണോന്ന് ന്ന് പ്പ അവന് ഇങ്ങട് വരാം വേണ്ടി നിക്കാന്ന് അപ്പൊ ഓനറിയാണ്ടാണ് അവര് വന്ന... വേം ചെന്നില്ലെങ്ക അവന് അടി ണ്ടാക്കും.
ആഹ്
പിന്നെ വന്നാതിരി വേം പോയി.
അപ്പൊ വേം പോയേക്കു
ആഹ് അതും പർഞ്ഞവര് പോയി അപ്പ തന്നെ. ഇവ്ടെ വന്ന്ന്നർഞ്ഞാ ഒരടിണ്ടാക്കൂന്നും പർഞ്ഞ്.
ആഹ്. ഓനും വെര്ണ്ട്വെരും.
ആഹ് അവനീം വെർണോന്നും പർ ഞ്ഞ് നിക്കായ്ര്ന്ന് ന്ന്. കൊർച്ചോ സായിട്ട് ഇവര് വരാൻ നിക്ക്ണ്. അപ്പോ അവർ വരുണു പറഞ്ഞ് നിൽക്കാരുന്നു അവൻ അപ്പോ ഇവര് അറിയാണ്ട് പോന്നേക്കണേ ഇന്ന് ഇപ്പോ ചെല്ലുമ്പോൾ ഇന്ന് അടി ഉണ്ടാവുപറഞ് അവർ ഓടിപ്പോയി
ഏഹ് ഇന്നലക്കെ വന്നാതിനു ഇന്നാ ഇന്നലെ ഇന്ന് സ്ക്കുളില്ലല്ലോ
ഇന്നലെ ഒരു ടീം ഉണ്ടായിർന്ന് അവന്റെ മരുമോന്റെ ആ കൂട്ടുകാരൻ ഈ കൂട്ടുകാരൻക്ക് ഇണ്ട് ഭയങ്കര കൂട്ട അയനും അവന്റെ ഭാര്യയും കൊച്ചും വന്നിട്ടുണ്ടായി
ആഹ്
ഇനിയിപ്പോ അടുത്ത ആഴ്ച വേറെ ഏതോ കൂട്ടുകാരം വരുംന്ന് പറയണ്ട്
എന്നും വിരുന്നാരന്നെയെക്കുല്ലെ
ആരും വന്നുണ്ടായില്ല ഇത്ര ദിവസം ഇപ്പോ വന്നു തുടങ്ങിയതാ ഒരാളും വന്നില്ല ഇത്ര ഇന്ന് ഇരുപത്തെട്ടായി ഒരു മൻഷൻ വന്നിട്ടില്ല ഇപ്പാണ് വന്ന തുടങ്ങിയത് ഇപ്പളാ
ആഹ്
പിന്നെ അമ്മായിമ്മക്കന്നും വരാൻ പറ്റില്ല അമ്മായിമ്മയ്ക്ക് ക്യാൻസറണ് അപ്പോ ആ അപ്പോ മൂത്രത്തിന് ട്യുബക്കെ ഇട്ടിരിക്കാണ് അപ്പോ അമ്മായിമ്മാക്ക് വരാൻ പറ്റില്ല ആഹ് ലാസ്റ്റ് സ്റ്റേജാ
ആഹ്
അപ്പോ ഇന്നാലെ അമ്മായിമ്മനെ വീഡിയോ കോൾ വിളിച്ച് കൊച്ചിനെ കാണിക്കേണ്ടായി അപ്പോ അമ്മായിമ്മാന്റെ അനിയ ത്തിവന്നെക്ക്ണ്
ആഹ്
അപ്പോ പിന്നെ ഇങ്ങനെ മഴ വരൂ എന്നുള്ള പ്രതിക്ഷയിൽ ഇങ്ങനെ മുറ്റത്ത് രണ്ടന്ന് തുണി ത്തങ്ങനെ നോക്കി കാവലി ഇരിക്കയാണ്.
ഉ മഴയാണെങ്കിലും ഭയങ്കര ചൂടാണിവിടെ
ആ ഒരു മൂടിച്ച പോലെ ആയിട്ടുണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് കരണ്ട് പോയക്കാണ് എന്റെ പൊന്നേ
ആഹ്
അയ്ന്റെടെയില് ആഹ് കൊതുക് നല്ലോ കൊതുക് മാത്രല്ല ഇവിടെ വണ്ട് ഒരു ജാതി ചാവാത്ത പോലത്തെ ഒരു കല്ല് പോലത്തെ വണ്ട്
ഏഹ
അതിനെക്കൊണ്ട് ഭയങ്കര ശല്യംന്ന് പെരന്റെള്ളിൽ കേറിയല് ചാവെ ഇല്ല ആ സാധനം
ഏഹ്
ഒരു തൈതി ചാവലത് നമ്മളെത്ര ചവി ട്ടിയാലും ഒന്നും ചെയ്താ ചാവൂലേ ലാസ്റ്റ് ഞാനന്തുട്ടാ ചെയ്ണന്നോ ചിരട്ടെല് മണ്ണെണ്ണ ഒഴിച്ച് മണ്ണണ്ണലെക്ക് വറക്കിടും
ആഹ് ഞങ്ങൾക്ക് ഇവിടെ കോ ർമ്മണ്ടാല്ണ്ട്. ഈ വേസം മറ്റേ മെയ്ലക്കാവുമ്പോ
ആഹ്
വെയിലും മഴക്കാവുമ്മെ
ആഹ്
അപ്പോ ഞങ്ങള് എന്താഇതില് ഇട്ടക്കലാണ് മണ്ണണ്ണെൽ കോട്ടർമ്മാനെ ഭയങ്കര ശല്യാണ്
ഇവെടൊന്നും വെടെ കൊത്കാണെങ്കി വാത്‌ല് താെറക്കാനേ പറ്റണില്ലാ ഭഴെങ്കെര ശര്ണ്യാണ് കൊത്കിനെ കൊണ്ട്
അം
ശല്യാെന്ന് വെച്ചാ ചെറിയ ശല്ല്യൊല്ലാ പൊടിക്കൊത്കളാണ് ഒക്കെ എല്ലാട്ത്തും പനിയാണ് ഇതേ ഒരു ചിറ്റുവട്ടത്തൊക്കെ പനിയാ
ആഹ് ഇവടിം അങ്ങനെക്കെ തന്നെ
ചിറ്റ് വട്ടത് ഫുള്ള് പനിയാ എല്ലാത്തിനും പനിയാ തേ അപ്പർത്തെ വീട്ട്ല് രണ്ട് കൊച്ചിനും പനി ഇപ്പാെർത്തെ വീട്ട്ല് ഒരു കൊച്ചിന് പനി എല്ലാര്ക്കും അപ്പർത്തെ വീട്ട്ലെ രണ്ട് കൊച്ചിന് പനി ഇപ്പർത്തെ വീട്ട്ലെ ഒരു കൊച്ചിന് പനി ആഹ് അട്ത്തട്ത്താണ് വീട്കളെ
ആഹ് ബെടെ ഞങ്ങളെ വീട്ടിലും പനിയാ
അതേല്ലെ നിങ്ങളെ വീട് അട്ത്തട്ത്താ അയ്ലോക്കാേക്കാ
ഹലോ
ആഹ് അയ്ലോക്കോക്ക അട്ത്തട്ത്താ
ആഹ് വെടെ എട്ത്തട്ത്തന്നേ വെടെ ചിറ്റോട് പെരേ
ആഹ് ഇവെടെ അങ്ങെ തൊട്ട് തൊട്ടയ്ലോക്കാ അപ്പം പനിയൊക്കെ വന്നാല് വേഗം പകരും അട്ത്ത് തൊട്ടട്ത്തട്ത്താവുമ്പം ആഹ്
തെപ്തെന്നെ
ഉം ആഹ് ആഹ്
ഒരു ഭാഗം പാറിം ബാക്ക്യൊക്ക വീടാളാ
വീട്കളാണ് ഈ മറ്റേ മണ്ണിടിച്ചില് മലയിടിച്ചിലങ്ങൻ ത്തൊന്നും ണ്ടാവൂല്ലല്ലാ
ഏഹ് ഏഹ് അങ്ങൻത്തൊന്നുല്ലാ
രെഷപ്പെട്ട് അല്ലെങ്കി പിന്നെ ടെൻഷൻടിച്ച് ചാവും മഴക്കാലൊക്കെ വെരുമ്പോ
ഏഹ്
അല്ലെങ്കിലേ ടെൻഷനടിച്ച് ചാവൂന്ന് മഴക്കാലോക്കെ വരുമ്പം പ്പാെ വയനാടൊക്കെ കണ്ടോ
ഉം പേട്യാണ് ഒക്കെ കാണ്ന്നെ
ആഹ് വയനാടൊക്കെ കണ്ടാ ഒരാളും പ്രതീക്ഷിക്കാത്താെരു സംഭവം നടന്നത്
ഊം
ഒന്ന് രണ്ട് ആഹ് ഒന്ന് രണ്ടാളൊന്നും അല്ല പോയെത് മൂന്നാറൊക്കാ മിക്ക്യ സമയത്തും കേട്ട്ട്ട്ണ്ട് ഈ ലയത്തി താമസിയ്ക്ക്ണ ആൾക്കാര് ഒലിച്ച് പോയീന്നൊക്കെ പർഞ്ഞോണ്ടു മറ്റേ തേയില കൃഷി ഇ കൃഷി ഇട്ക്ക്ന്ന ആൾക്കാര്ല്ലേ തേയിലേടെ കൃഷി ആഹ് അതെപ്പെളും മിക്ക്യപ്പളും ങ്ങെനെ കേക്കാറ്ണ്ട് മൂന്നാറ് ഏഹ് മ് മണ്ണിടിച്ചില് വന്ന് ഒലിച്ച് പോയി ലയങ്ങളാ അന്ന് അവ്ടെയൊക്കാ ങ്ങെനെ താമസിക്ക്ന്ന സ്ഥലം ലയങ്ങൾന്നെന്തോ പർഞ്ഞ് അതാെക്കെ ഒലിച്ചോയ്ന്നൊക്കെ പറയ്ണേ
ആഹ്
പക്ഷെ വയനാട് ഇപ്പം കൊ ഞാനാദ്യോട്ട് കേക്ക്ണെ
ആഹ് വയനാട് ഞാനും ആദ്യായ്ട്ട് കേക്കാ ഈ ചൂട് കാൽത്തൊക്കേ ചൂട്കാലംണ്ടാവൂലേ അപ്പളൊക്കെ ഞങ്ങളെവെടെ പാറമ്മ നല്ല ചൂടേക്കെരം അപ്പോ കത്തും ചെൽപ്പോ പാറ കത്തും
ഓഹ് ആഹ് ആഹ് ആഹ് ആ മരങ്ങള് കത്തൂലെ നിന്ന്ട്ട്? മരങ്ങള് നിന്ന്ട്ട് മരങ്ങളൊക്കെ നിന്നിട്ട് കത്തൂലെ ചൂട് കൂടുമ്പം? ആഹ് ആ ഞാൻ കണ്ട്ട്ടുണ്ട് അങ്ങനെ മരങ്ങള് മരം കത്തണ കണ്ട്ട്ട്ണ്ട് പാറടെ ഇതില്
ഫയർ പോലീസ് അങ്ങൻത്തൊക്കെ വന്ന് പിന്നെ കെട്ത്തക്ക
ആഹ് ആഹ് ആഹ്
ഭയങ്കര ഇതേനി
ആഹ് വയനാടക്കെ ഭയങ്കര വിഷമോർന്ന് കേട്ടിട്ട് എന്തോരാൾക്കാര് ജീവന പോ യത് ഒരാള് രണ്ടാളൊന്നും അല്ലല്ലോ എത്ര പേര് മരിച്ച് എത്ര കുടുംബം പോയി ഒക്കെ ഭയങ്കര വെഷമം ആഹ് ഭയങ്കര വെഷമം കേക്കുമ്പത്തന്നെ നമുക്ക് വെഷമാവും അങ്ങനെയൊക്കാ
ആഹ്
ഇന്ന് ജീവിച്ചിരുന്നവര് നേരം വെളുക്കുമ്പോ ഇല്ലാന്ന് പറയുമ്പോ അവര് എല്ലാരും മരി ക്കാനുള്ളെയാണ് ശരിയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഇങ്ങനെയൊക്കെ പോയീന്ന് കേക്കുമ്പോ ഒരു വെഷമം
ആഹ് അതൊക്കെ സെരിയാ
അതെന്നെ
വീടും പിന്നെ
വീടന്നെ ഇല്ലേ മൊത്തം പോവാണേ ഒരു മനുഷ്യൻ ബാക്കിയായാല് ഇപ്പൊരാള് പൊറത്തെവിടെങ്കിലും ഉള്ളൊരാള് ബാക്കിയായിട്ട് വീടടക്കം പടലേ പടി പോവാണ് ഒരാളുടെ വീട്ടിന്നെന്തോ പതിനാല് പേരെങ്ങാണ്ട് പോയി പെങ്ങൾ പെങ്ങളെ മക്കള്, ഉമ്മാ വാപ്പാ ഉപ്പ, ഭാര്യ, മക്കള്, അയാള് ഗൾഫിലാങ്ങാണ്ട് തോന്ന്ണ്
അയാള് ഒറ്റക്കാവുമ്പേ ഫാമിലില്ലാതെന്ത് കെതിയെടാ
ആ അതൊക്കെ ഭയങ്കരൊരു സിറ്റുവേഷനാണ്
ആഹ്
അപ്പൊ മൊത്താൾക്കാരും പോയി ഒരു മനുഷ്യനും ഇല്ല വീടൂല്ല സമ്പാദിച്ചതുംല്ല്യ ഏഹ് കൂടെപിറന്നോരുല്ല്യ, ഭാര്യയില്ല്യ, മക്കളുല്ല്യ, വാപ്പയില്ല, ഉ
ആഹ്
അപ്പളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനൊക്കെയാകുമ്പോ
ഇതീക്ക് വേറെ കോള് വര്ണ് ണ്ട് ഇന്നാ അയിക്കോട്ടെട്ടോ
ഏഹേ ആ ആ ശരി ശരി
ആഹ്
പോവല്ലേ
പോയാ? ഹലോ
ഹലോ കട്ട്
ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഹലോ രണ്ട് മിനിറ്റ് കേട്ടോ?
ആഹ്
പനി വന്നാ ചുമവരുന്നുണ്ടല്ലോ ഏഹ്
ആഹ് ചുമക്കെ വരുന്നുണ്ട്
കുഞ്ഞു കുട്ടികളെ പനി പകർന്നോ
അറിയില്ല
കൊഴപ്പുല്ല വന്നാലും അങ്ങട്ട് വന്നു പോട്ടെ
അതന്നെ
അലേ
മ് വരാതെ നിൽക്കട്ടെ
വരാതെ പരമാവധി ആവാ പിന്നെ വരണെങ്കിൽ അങ്ങോട്ട് വന്നു പോട്ടേന്നീ വിചാരിക്കാ അത്രേള്ളൂ
ആഹ്
അല്ലെ പകർച്ചപ്പനി ആവുമ്പോ വിടരെ തൊട്ടപ്പുറത്തെ വീട്ടിൽാദ്യം അതിന്റെ മോന് വന്ന് പിന്നെ അതിന്റെ ഉമ്മാക്ക് വന്ന് അത് അതിപ്പോ കുറഞ്ഞപ്പോ അപ്പുറത്തെ വീട്ടില് രണ്ട് കുട്ടികൾക്ക് പനി പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലെ വീട്ടില ഒരു കുട്ടിക്ക് പനി അത് ത്താ വീട്ടില ഒരു കുട്ടിക്ക് പനി ചോദു മേടിച്ചയാട്ടാ അത് അതിന്റെ അവൾടെ ഉമ്മ ഉമ്മില്ലേ ഉമ്മാന്റെ ആവൾടെ ഉമ്മാന്റെ ഏഹ് അവള കൊച്ചിന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ പെങ്ങൾക്ക് പനിയായിട്ട് അവിടെ പോയി
ആഹ്
അപ്പൊ കൊച്ചിന് ചെറിയ കൊച്ചിന് പനി ആയ്
ആഹ് അങ്ങനെ
ആ അങ്ങനെ അങ്ങനെ പനി വന്നേക്കണത് മറ്റേതൊക്കെ ഇവിടെ പകർച് പനി വന്നേക്കണം പിന്നെ കുട്ടികള് സ്കൂളിൽ പോകുമ്പോളേ സ്കൂളില് ഈ ആഹ് ഉസ്കൂളിൽ ഈ പറഞ്ഞ മാതിരി ഏയ് എല്ലാവരും പനി ഉണ്ടെങ്കിലും പനിയുടെ മരുന്നൊക്കെ കൊടുത്തു വിടും അപ്പ ഈ കുട്ടിയടുത്തിണ്ട് അപ്പ ഈ ഇപ്പ പനിയുണ്ട് ഈ കൊച്ചിന് പനിയുണ്ടെന്ന് വെച്ചോ അപ്പൊ ഈ ഒരു കൊച്ചിനും പനിണ്ട് അപ്പൊ ഇന്നിപ്പം വൈന്നേരം പനിയാണ് അപ്പൊ നാളെ ഉസ് കൂൾണ്ടെങ്കി ഇന്നും മരുന്ന് കൊടുത്ത് നാളെ രാവിലെ മരുന്ന് കൊടുത്ത് മറ്റേ ഉച്ചക്കുള്ള മരുന്ന് കൈയ്യി കൊടുത്ത് വിടും അപ്പൊ അടുത്ത് ഇരിക്കണ കുട്ടികൾക്കൊക്കെ പനി വരും
ആഹ്
അന്നാ ആ കൊച്ചിനെ രണ്ടു ദിവസം വീട്ടിൽ നിർതാണെണെങ്കിൽ കുഴപ്പില്ല അത് ചെയ്യൂല്ല
ആഹ് ഇവിടൊന്നും പറഞ്ഞച്ചീല്ല
ആഹ് അങ്ങനെയാണെങ്കി കൊഴപ്പൂല്ലെന്ന് ഇതങ്ങനെയല്ല മിക്ക ആൾക്കാരും പഠിക്കണം കൊറെേ പഠിക്കാനുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടും ഇങ്ങനെ കൊടുത്ത് വിടും
ആഹ്
അപ്പ ഈ പറഞ്ഞ മാതിരി
എല്ലാർക്കും പനിരും
ആഹ് ആഹ് എന്നാ ശരിയട്ടാ
ആഹ് ന്നേക്കോട്ടെ
ആഹ്